ഹലോ കേക്കായി
ആ് ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ആഹ സുഖാണോ
ആഹ സുഖാണോ കുഴപ്പൊന്നുമില്ല.
ചായ കുടി ഒക്കെ കഴിഞ്ഞാ
കഴിഞ്ഞു
മോളെന്തിന് പഠിക്ക മോള മോളാന്നോ മോനാന്നോ
എനിക്ക് മൂന്നാളുണ്ട്
ന എന്നാ എങ്ങനെയാ മോള മോനണോ
ആ മൂന്നക്കളുണ്ട് വല്യത് മോള് പിന്നെ മോന് പിന്നെ മോള് എല്ലാരും പഠിക്ക എല്ലാരും പഠിക്കാം മോ ത്തളാഞ്ചില് ചെറിയ മക്കളാ പിന്നെ അവിടെ വൈകുന്നേരം ഒക്കെ ഉണ്ടോ അവസ്ഥ ചായ കടിക്കണോ
കടിയൊന്നുല്ല ഹോസ്റ്റലിൽന്ന് അ വയിട്ട് ചായ ക്കൊണ്ട് രാവിലെയും വൈകിട്ടും ചായുണ്ട് പിന്നെ ഫുഡ് ടൈ ഫുഡ് ടൈമൊക്കെ ഇടും അ രാത്രിൽത്തെതു ച്ചോറായിരിക്കും
അ
ഉം അവര് നമുക്ക് ടൈം ഉണ്ട് ഗ്രൂപ്പ് ആ ഗ്രൂപ്പില് ടൈം ഇടും അന്നാരം നമ്മള് താഴെ ഇറങ്ങി ചെല്ലും ബോയ്സിനും ഗേൾസിനും വേറെ വേറെ ടൈം ഇടുവേ
ആ ആ എന്താ ഉണ്ടാക്കനും ചേച്ചിയ ആ ആൾക്കാരുണ്ടാവല്ലേ
അതിവിടത്തെ ഒരു ഷെഫുണ്ട് കനഡ
ആ അതെത്ര ആൾക്കാരണ്ടാവും ഹോസ്റ്റലില്
എങ്ങനെ പിള്ളോരോ
ആഹ്
പിള്ളാര് കൊറേ ഒണ്ട് ഫോർത്തിയേഴ്സ് വരെയുള്ള പിള്ളാരില്ലയോ
ആ
മണക്കണ പിന്നെ ഫുഡ് കഴിച്ചോ
ഇല്ലേ ഫുഡ് കഴിക്കാൻ വേ ചായ കുടിച്ചു നി രാത്രിക്കത്തെ ഫുഡ് കഴിക്കാനാവണല്ലേ ഒള്ളൂ
അവടെ ആരൊക്കെയൊണ്ട് വീട്ടി
വീട്ടില് ഇവിടെ കൊറെ ആൾക്കാരുണ്ട് ഞങ്ങള് ഒരു കൂട്ട് കുടുംബം പോലെയാണ്
ആഹ്
സ്വന്തായിട്ട് വീട് പണി നടക്കണ്ട് ആഹ് ഓക്കേ
ആഹ്
ഉം പിന്നെ എന്നാ ട്ട് എന്നാ നാട്ട് പോണ എന്നാ?
നാട്ടില് ഞ സ്റ്റഡി ലീവ് പറഞ്ഞിട്ടുണ്ട് അറിയത്തില്ല. ചെലപ്പോ ശനിയാഴ്ചോട്ട് പോവാരിക്കാം.
ആ
ഞങ്ങക്ക് എന്നിട്ട് ജൂലൈ ഫസ്റ്റ് ആവുമ്പോഴത്തേന് വന്നാ മതി.
ആ എങ്ങനെ പോല് നാട്ട്ക്ക്?
ചെലപ്പോ ട്രെയിന്ന് അല്ലേ ബ സ്സ്ല്.
ആ ബസ്സ്ല വുമ്പോ കൊറേ എത്ര സമയം ദിവസം ബസിലാവ്മ്പളെ ത്ര
രണ്ടും ഒരേ ടൈമ് ഒക്കെയാ ബസിന് ഇന്ന് നമ്മള് ഇപ്പം വൈകിട്ട് ഒരു ആറ് മണിക്ക് കേറിയാ നാളെ ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആവുമ്പോഴത്തേന് അവിടെ ചെല്ലും.
ഉച്ചക്ക്
ആ
ആഹ ആഹ
ട്രെയിനായാലും ആ ടൈം ഒക്കെയാ
അങ്ങനെ ആവോ ട്രെയിന്
ആഹ് ട്ര ട്രെയിന് അലെ ആവും
ആഹ് പിന്നെ
ചേച്ചിടെ സ്ഥലം എവിടെയാ
ഏഹ് സ്ഥലം സ്ഥലം എവിടാ മലപ്പുറം
ആ അവിടെ മഴയുണ്ടോ?
മഴ ഇന്നില്ല ങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നല്ല മഴ ഇല്ല വെയിലും ഇല്ല അങ്ങനെയാണ് ചെറുതായിട്ട് ഇങ്ങനെ ഇന്ന് രണ്ടു ദിവസം നല്ല വെയിലായിരുന്നു
കേരളത്തിൽ ഭയങ്കര മഴയൊക്കെയാന്ന പറഞ്ഞെ
ആഹ് രണ്ടു ദിവസം നല്ല വെയിലായിരുന്നു ഇന്ന് പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ മഴ തോടങ്ങണുണ്ട് അത് രണ്ടു ദിവസം വെയിലുറച്ചാൽ പിന്നെ നാല് ദിവസം മഴ അല്ലെ അതോണ്ട് കൊഴപ്പം ഇല്ല അങ്ങനെ പോയാലും മതി നമ്മക്ക് ചൂട് ഉണ്ടാവില്ല നമ്മടെ ഡ്രസ്സ് ഒക്കെ ഒന്ന് ഉണങ്ങുകേം ചെയ്യും അവിടെ എങ്ങനെയുണ്ട് കാലാ താ
ഇവിടെ ചൂടാ ചേച്ചി മഴയൊന്നുമില്ല
ഏഹ് മഴ പെ
ആ എടക്കെങ്ങാട് എടക്കങ്ങാണ്ട് ഒന്ന് പെയ്യും പക്ഷെ ചൂടാ റൂമിനകത്തൊക്കെ ഇരിക്കുമ്പോ ഭയങ്കര ചൂടാ
ഏ റൂമിലൊക്കെ കുറെ ആൾക്കാരു
റൂമില് ഞങ്ങള് അഞ്ചു പേരാ
ഇവിടെ അല്ല സുഖള്ള കാലാവസ്ഥ തന്നെ ല്ല മഴയില്ല വെയിലില്ല അങ്ങനെ
ആ ആ പിന്നെ
പിന്നെ
ചേച്ചി ജോലിയാണോ വർക്കിന പോന്നുണ്ടോ
പോണില്ല ഞാന് പഠിച്ചീന് ഡിഗ്രി വരെ പഠി ചിക്കൻ നയ്ൻടീസ് പോവാൻ കഴിഞ് കുട്ടികളായി അപ്പങ്ങനെ പോയിട്ടില്ല നോക്കണം കുട്ടികള ഇപ്പ കുറച്ച് വലുതായി ഇപ്പൊ ചെറിയ മോള് എ ൽ കെ ജി ചേർത്തു അ അതിന് കുട്ടികളൊക്കെ കൊറച്ചു അല്ല ബസിന്പോണം
ഇളയാക്ക് സ്കൂ രാവിലെ സ്കൂളിൽ പോകാൻ മടിയൊക്കെയുണ്ടോ.
ഒരു വർഷം അംഗൻവാടി പോയീഞ്ഞ
ആ
അവിടെ പോയി ഒക്കെ സെറ്റ് അവിടെ ഇഷ് ഇഷ് ഇത്താണ് പോണത് ഇന്ന് രാവിലെ എണീക്കാൻ കുറച്ച് മടിയാണ്
ആ ആ
പോണേ ഒമ്പത് മണിയക്കെ ആവുമ്പോ പോവും
ഞങ്ങളിപ്പോ
അത് കൊറേ ശരിയാവണണ്ട്
ആ എനിക്കൊരു അനിയൻ ഉണ്ട് ഉണ്ടെ ആ ആള് പഠിക്കുന്നെ ആള് അവിടെ സ്കൂളിൽ പോകാൻ ഭയങ്കര ബഹളവ എന്നൊക്കെ അമ്മ വിളിച്ചു പറയും രാവിലെ അവിടെ ഭയങ്കര മഴയൊക്കെ ആയോണ്ട് രാവിലെ അവിടെ പോവാൻ പ ആ എണീ ക്കാൻ മ നേരത്തെ സ്കൂളിൽ പോവാൻ അവക്ക് വെക്കേഷനുള്ള സമയ ത്താണെങ്കിൽ ആള് നേരത്തെ രാവിലെ ആറ് മണി അമ്മ ജോലിക്ക് പോവാൻ സമയം ആവുമ്പോ ആറ് മണിയാവുമ്പോ എണീക്കുവേ.
ത്ത ദിവസം നേരത്തെ എണീക്കും.
ആഹ് ഇണീച്ചിട്ട് രാവിലെ അപ്പുറത്ത് പിള്ളാരൊക്കെയുണ്ട് പിള്ളാരുടെ കൂടെ എന്തേലും കളിക്കാനൊക്കെ പോവും.
ആഹ്
ക്കെ പോവും എന്നിട്ട് ഇപ്പ സ്കൂള് തുറന്നേ പിന്നെ രാവിലെ താമസിച്ചും എണീക്ക്ന്ന് സ്കൂളി പോവാൻ ഭയങ്കര മടിയുവ ഭയങ്കര കരച്ചിലാന്ന പറയ്ന്നേ.
ഉം അത് എങ്ങനെ ഓൽക്ക് കറക്റ്റ് അറിയണാവോ സ്കൂള് ഇല്ല ന്നൊക്കെ സ്കൂൾ ഇല്ലാത്ത അന്ന് നേരത്തെ എണീക്കും ഇൻ്റെ മറ്റോരും വല്യോലും ഒക്കെ അങ്ങനെ തന്നെ
ആ ആ
അല്ലാത്ത ദിവസം നമ്മള് വിളിച്ച് കൊറേ ടൈമ് വിളിക്കണം ന്നാലെ എണീക്കോളൂ
ആ എന്ത്യേ മക്കൾ അവിടെ ഉണ്ടോ വീട്ടിലുണ്ടോ
ഏ
എല്ലാരും മക്കള് വീട്ടിൽ ഉണ്ടോന്ന് സ്കൂള് കഴിഞ്ഞ് വന്നോന്ന്
ആ വന്നു വന്നു വന്നു ഇപ്പൊ ആറു മണി ഒക്കെ കഴിഞ്ഞിലേ ഓല് വന്നു വന്ന് ഫ്രഷ് ആയി ഇവിടെണ്ട്
ഉം ടി വി കാണുവൊക്കെ ആയിരിക്കും അല്ലേ അതോ പഠിക്കുവാണോ?
അല്ല പഠിക്കൊന്നല്ല ഇപ്പൊ പഠിക്കൊന്നുല്ല ഇനി കൊറച്ച് കഴിഞ്ഞിട്ട് ഏ നമ്മളെ ബാങ്ക് കൊടുത്ത് ഒരു ഏഴ് മണി ഒക്കെ ആവുമ്പോ അ അപ്പഴെടു ക്കുള്ളൂ ബുക്കൊക്കെ ഇപ്പൊ പറഞ്ഞാലും കേക്കൂല പിന്നെ ഞമ്മള് ഉസ് സ്കൂൾന്ന് ഇതുവരെ പഠിക്കല്ലേ? സ്കൂള് വിട്ട് വന്ന്ക്കാണ്ട് കു ട്ടിയേക്ക് കൊറച്ച് റെസ്റ്റ് ടൈമ് കൊടു ക്കണ്ടെ പിന്നെ ഉം
പിന്നെ ചേട്ടൻ എവിടെയാ?
ഏഹ്
ചേട്ടൻ എവിടെയാ?
ആഹ് ചേട്ടൻ സൗദിയിലേനു ഇപ്പൊ ഇവിടെ നാട്ടില്ണ്ട് ലീവിന് വന്നാണ്.
ആഹ് ആഹ്
ഉം ഇങ്ങളെ വീട്ടിലാരൊക്കെണ്ട്?
എൻ്റെ വീട്ടില് അച്ഛൻ അമ്മ അനിയൻ അച്ഛന്റെ അമ്മയും അച്ഛന്റെ അച്ഛനും.
ആ അമ്മ എന്താ ജോലി?
അമ്മ ഒരു ആ കമ്പനില് വർക്ക് ചെയ്യുവാ.
ആ കൊറായി പോവല് തൊടങ്ങീട്ട്? ഏ ഈ നഴ്സിംഗ് പ്ലസ് ടു കഴിഞ്ഞിട്ട് അങ്ങനെ
ആ പ്ലസ് ടു കഴിഞ്ഞ് നേരെ കേറിതാ.
അപ്പ എത്ര വർഷായി?
ഇപ്പ ഫസ്റ്റ് ഇയറാ, ഇപ്പ കയറിയതെ ഫസ് റ്റിയറ് ഫസ്റ്റ് സെമ്മു
ഫസ്റ്റ് സെമ്മ് എക്സാമായിരി
ആ ആണ് ആണ് ജൂലൈയില്.
ആ
മ്
ജൂലൈ അടുത്ത മാസായില്ലേ, ജൂലൈ ആവാനായി.
ആ പിന്നെ
പിന്നെ എന്തൊക്കെ ബാംഗ്ലൂര് കറങ്ങാനൊക്കെ പോവലിണ്ടോ?
ത്തില്ല, നമ്മക്ക് ഔട്ടിംഗ് ഇടും, ഔട്ടിങ് ടൈം ഒണ്ട്, ഏ സൺണ്ടേയില് സാറ്റർഡേയില് പിന്നെ നമുക്ക് അങ്ങ് പൊറത്തൊന്നും പോകണ്ട ആവശ്യല്ല, കാരണം നമ്മടെ ഹോസ്റ്റലിന്റെ തൊട്ട് താഴെ തന്നെ നമ്മ ഇവിടെ കടയെല്ലാം ഉണ്ടേ.
ആ
നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളല്ലാം ഇവിടുന്ന് വാങ്ങാം തൊട്ടടുത്ത് ദാ മാളൊണ്ട്.
ആ
പിന്നെ സൺണ്ടേയില് ഔട്ടിങ്ങിടും രാവിലെ എട്ട് ടു വൈകിട്ട് ആറ് വരെ.
ഏഹ്
നാളെ നമുക്ക് എവിടേലും ഒക്കെ പോയിട്ട് വരാം.
സാറ്റർഡേ സാ റ്റർഡേ സൺഡേ ലീവ് ആയിരിക്കൂലേ.
സാറ്റർഡേ ഉച്ചവരെ ക്ലാസ്സുണ്ട്
ആ ആ
സൺണ്ടേയില് പിന്നെ ക്ലാസ്സില്ല. ഔട്ടിങ്ങിന് പോവാം
ആ കോളേജ് അവിടെ അടുത്തന്നെ.
ആ കോളേജ് ഇവിടെ കൊറച്ച് പോണം. ഒത്തിരി പോണ്ട. നടന്ന് പോകാൻ നടന്ന് പോവുന്ന ദൂരേ ഉള്ളു പക്ഷെ നമുക്ക് ഇവിടെ സ്കൂൾ ബസ്സുണ്ട് കോളേജ് ബസ്സുണ്ട്. ഉം രാവിലെ എട്ട് മണി ആവുമ്പോ വരും
ആ
പിന്നതിന് പോവും.
ആ ഉം
പിന്നെ
പിന്നെ എന്തൊക്ക ഇന്ന് ഉച്ചക്ക് എന്തേനു സ്പെഷ്യൽ ഉണ്ടേനോ?
ഇവിടെ സ്പെഷ്യലൊന്നു ഇല്ല ഹോസ് റ്റല്ല് ഫുഡ് തന്നെ ഹോസ്റ്റലെ ഫുഡ് എങ്ങനാന്ന് അറിയാലോ കാക്കാശിന് കൊള്ള ത്തില്ല പിന്നെ പൊറത്തൂന്ന് ഇവടെ മേഗി ഒക്കെ വാങ്ങിച്ച് റൂമില് വെക്കും
ആഹ്
കെറ്റിലിനാത്ത് മാഗി ഒക്കെ ഒണ്ടാക്കും.
ഐനിള്ള സൗകര്യക്കെണ്ടോ?
ഇവിടെ അറിയത്തില്ല ഇലക്ട്രോണിക് ഇലക്ട്രിക് സാധനങ്ങളൊന്നും ഇലക്ട്രോണിക് ഇലക്ട്രിക് സാധനങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ലെന്നാ പറയുന്നേ
ആഹ്
അവർക്കറിയാൻ പാടില്ല ഞങ്ങള് വാങ്ങിച്ചത്
മ്
പിന്നെ
പിന്നെ എന്തൊക്കെ പിന്നെന്നാ ന്നാ ഓക്കേ ന്നാ ശെരി ന്നാ
ആ ശരി ശരി ആഹ് ഓക്കെ ശരി ആ